ഹലോ
ഹലോ
ആ കേൾ
ഹലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഉണ്ട്
കേൾക്കുന്നില്ലേ ഓക്കേ
ആ
ആണോ
ഉം അതെ നല്ല ചുമപെന്ന്
ആഹാ
ചുമച്ചു ചുമച്ചു ചുമച്ചു എണീക്കുന്നെ ഉറക്കത്തിനു
പനിയാണോ
പനിക്കനില്ല ചുമ
ഉം ഉം
മൂത്താക്ക് പിന്നെ അലർജി ടെ ഒകെ ഉണ്ട് മൂത്താക്ക് എപ്പോഴും ചുമയ അവനക്ക് എല്ലാം സാധനോം അലർജി ഏ പൊടിയൊക്കെ അങ്ങനെയൊന്നും പറ്റില്ല
ആഹാ
അങ്ങനെ ഒരുതാണ് ഓന്ക്ക് രണ്ട് മാ ങ്ങളായിട്ട് ഇപ്പ മരുന്ന് കുടിക്കാണേ
അപ്പൊ പൊടി അടിച്ചിട്ടുണ്ടെ തുമ്മല് വരും അങ്ങനെയാ
ഇല്ല തുമ്പലൊന്നുല്ല ചൊമ രാത്രി പിന്നെ കടന്ന ഒറക്ക്ല്ല ചൊമച്ച് ചെമ ചെമ ആവും
ആണോ
പിന്നെപ്പ തണുപ്പുല്ലേ മരുന്നുണ്ട് മാസങ്ങളായിട്ട്
ആ എനിക്ക് മറ്റേ ഇതല്ലേ പന്നി പോർക്കൊക്കെ കഴിച്ചി ട്ടുണ്ടെങ്കിൽ പിന്നെ കടൽ മത്സ്യ മറ്റേ ഇതില്ലേ എന്തോന്നാ ചെമ്മീനോ അങ്ങനെ എന്തൊ
ആ ആ അ ആ
ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെ എന്റെ ബോഡിയിങ്ങനെ തടിച്ച് വരും
ആ
അങ്ങനെ ആ അങ്ങനെ ഒരു സംഭവുണ്ട് എനിക്ക്, ഈ രണ്ട്, ആഹ് ഈ രണ്ട് ഐറ്റം മാത്രുള്ളൂട്ടോ വേറൊരു സംഭവത്തിനും ഒരു കൊഴപ്പോല്ല. ഈ രണ്ട് സംഭവം ഇതാവുമ്പോ കഴിക്കുമ്പോ
ഉം ആ വേറെ തുമ്മല് അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഇങ്ങനത്തെ സംഭവങ്ങളെന്നും ഇല്ലാട്ടോ, ഈ ബോഡി ഇങ്ങനെ തടിച്ചു വെരും അത് ചുവന്നു വെരും ഇങ്ങനെ
ആ എന്നിട്ട് കഴിക്കലില്ലേ
കഴിക്കാറുണ്ട് പിന്നെ കഴിക്കും അന്നിട്ട് ഹോസ്പിറ്റല് പോയി ടീറ്റി എട്ക്കും അത് കഴിഞ്ഞ് പിന്നെം വന്ന് കഴിക്കും അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടെ എനിക്ക അറിയാം അത് വരൂന്ന് അപ്പോ ഞാൻ എന്താക്കും, അത് കഴിക്കും നേരെ ഹോസ്പിറ്റിലേക്ക് പോവും ഹോസ്പിറ്റലിലെത്തുമ്പേന്ന് അത് വെരും ഏഹ് എന്നിട്ട് റ്റി എട്ക്കും തിരിച്ച് വെരും സത്യ രണ്ടു മൂന്ന് വട്ടം ഇങ്ങനെ സംഭവി ച്ചിണ്ട്
ഉം ഉം അത് നല്ല തീരുമാനം
ട്ടായിട്ടേ വന്നിട്ടുള്ളൂ ഈ ഒരു കൊറച്ച് കാലവായിട്ട് അപ്പൊ ആദ്യം രണ്ട് മൂന്ന് വട്ടം വന്നപ്പം ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇത് കഴിച്ചിട്ടുണ്ടെങ്കി ഇങ്ങനെ ഉണ്ടാവൂന്ന് അപ്പൊ എനിക്കറിയാം അപ്പൊ ഭയങ്ക നല്ല അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മള് കഴിക്കും ആ പോർക്കൊക്കെ അതെനിക്ക് ഭയങ്കര ഇഷ്ട്ടൊള്ളൊരു കറിയാണെ ഭയങ്കര ഇഷ്ടവാണ്‌ ഓക്കെ അപ്പൊ ഞാനെന്താക്കും അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റിലേക്ക് പോകും അന്നിട്ട് അവിടെ മീൻസ് അവിടെ എത്തുമ്പോ തന്നെ അത് അങ്ങനെ ആകും എന്നിട്ട് റ്റി റ്റി എടുക്കും പിന്നെ തിരിച്ചു വരും
വീട്ടിലെത്തുമ്പോത്തേനും പോവുവോ
ഇല്ല ഇവിടെ നിന്ന് പോകും അല്ലേ അവിടെ കംപ്ലീറ്റ് റസ്റ്റ് വരും അവിടെ റസ്റ്റ് തന്നിട്ട് അത് പോയിട്ടേ അവര് നമ്മളെ വിടത്തുള്ളു
ആ ആ
ഒരു റ്റിറ്റിയെടുത്താ തീരാവുന്ന പ്രശ്നവേയുള്ളൂ ആ റ്റീ റ്റീ എടുക്കണേൽ അവിടെ ത്തന്നെ പോണം അതാണ് അപ്പൊ ഡോക്ട്ർ അതെ ഡോക്ടർ പറയും ഇനി കഴിച് ന്നെന്താണ് കൂടുതലായിട്ട് കഴിച്ച് ഇങ്ങനായിട്ട്ണ്ടെ അത് സീനാണത് പ്രശ്നാണ് എന്നൊക്കെ
ഏഹ് എപ്പഴും ങ്ങനെ റ്റിറ്റി എടുക്കുമ്പോ ക്കെ ബുദ്ധിമുട്ടെന്നെല്ലേ.
അതെ അത് എന്താണ് മരണത്തിലേക്കൊക്കെ പോകും അങ്ങനെയൊക്കെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് അങ്ങനെ കഴിക്കര്ത് ഓവർ കഴിക്കര്ത്. ഇങ്ങനെ വന്നിട്ട്ണ്ടേ അത് പ്രശ്നാണ്. അന്നിട്ട് അത് കംപ്ലീറ്റ് മാറാതെ വിട ത്തില്ലവര്
ആഹ്.
അങ്ങനെ വേറെ പ്രശ്നന്നുല്ലട്ടാ.
പിന്ന കണ്ട്രോളെയ്യാൻ വെയ്ക്കണം.
ഉം. പക്ഷെ എന്റെ വീട്ടിൽ എനിക്ക് മാത്രോള്ളു വേറെ ഒരാൾക്കു ഇല്ല ഇത്.
ഉം.
ആദ്യം വന്നപ്പോ ഞങ്ങൾ പേടിച്ച്പോയി എന്താ സംഭവന്നറിയത്തില്ല ഹ ദേഹം ഇങ്ങനെ തടി ച്ച് ചൊമന്ന് വെരുന്നെ എന്താ സംഭവം എന്നറിയത്തില്ല. അന്ന് രാത്രിയോ മറ്റായിരുന്നു അന്ന് രാ ത്രിയെന്നെ വണ്ടിയെട്ത്ത് നേരെ പോയി ഹോസ്
ഉം ഡ്രൈവിംഗറ്യോ ഡ്രൈവിംഗറി യോ
ഡ്രൈവിംഗ് അറ് ചെ ന്നറിയാം
അഹ് ആഹ്
അങ്ങനെ ഡ്രൈവിങ് പഠിക്കണം അത്‌ ഭയങ്കര ഇതാണ് ഡ്രൈവിങ് അറിയോ
ഇല്ല ഇൻക്കറീല
റ്റണം അത് പഠിക്കാതെ പറ്റത്തില്ല
അഹ് അഹ്
അനിയത്തിക്കറിയ അനിയത്തി പഠിച്ചു അനിയത്തി നേരെത്തെ പഠിച്ച ലൈസൻസൊടുത്തു ചേട്ടനും പഠിച്ചു പിന്നെ ഞാൻ മാത്ര ഒള്ളൂ
ആഹ് പഠിച്ചൊ ഒര് കാര്യാവൂലേ
അതെ പഠിക്കാതെ തന്നെ ഉം എന്നായാലും സ്വന്തായിട്ട്‌ വണ്ടി ഇടുത്ത് എവിടെങ്കിലും ഒക്കെ പോണെങ്കിൽ അറിയാതെ പറ്റത്തില്ല എനിക്ക് പേടിയൊക്കെയാണ് എനിക്ക് അങ്ങനെ അങ്ങനെ പഠിക്കാനുള്ള ഒരു ബുദ്ധി വിവരൊന്നുല്ല അത് പഠിക്കാനുള്ള ബുദ്ധിവിവരൊന്നുല്ല ട്ടോ ഉം ഹേ ഞാന് എന്തായാലും പഠിക്കും പക്ഷേ അനിയത്തിയൊക്കെ ഒന്ന് കാണിച്ച മീൻസ് ഒന്ന് ദാ അവളെല്ലാം അങ്ങനെ പഠിച്ചെടുക്കും
ആഹ് നിന്റെ ഹസ്ബന്റിനോട് പറഞ്ഞൂടെ
ഹലോ
ആഹ് കേൾക്ക്ല്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് അങ്ങനെയൊക്കെ
ഉം ഇന്റെ ഹസ്ബന്റ് ന്നോട് പഠിച്ചൂടെ പഠിപ്പിച്ചരാ ന്നൊക്കെ പറയും
ആഹ് ന്നിട്ടോ
എനിക്ക് പേടിയാണേ
ഹ ഹ ഹാ അത് രണ്ട് വട്ടം രണ്ട് വട്ടം എന്തായാലും കേറുമ്പം എന്തായാലും പേടിയങ്ങ് മാറും
ആഹ് ആഹ്
തോന്നു പഠിക്ക്ട്ടോ പഠിക്ക് ചുമ്മാ എന്തായാലും ഒര ക്ക് വരും പോലെ സത്യത്തിൽ ഹസ്ബന്റ് അറിയുവെങ്കിലല്ലേ പിള്ളേർക്കറിയാ എൻങ്കിൽ നമുക്കൊ
ഉം ഹോസ്പിറ്റൽക്കോ എന്തിനേലൊക്കെ ഒന്ന് പോണെങ്കി ഒരാളെ വെയിറ്റ് ചെയ്തു നിൽക്കണ്ടേ
എഴുതിവെക്കണോ അതൊക്കെ ഭയങ്കര പാടാണ്
അങ്ങനെയൊക്കെ എന്നിട്ട് വേറെന്താ
ഫ്രീ ടൈമിലൊക്കെ എന്ത്ക്കവാ ടിവി കാണോ ഫോണു കാണോ എങ്ങനെയാ പിള്ളേർ ആ പിള്ളേരുണ്ടല്ലോ അല്ലെ ഫ്രീ ടൈം ഒന്നും കിട്ടാറുണ്ട് ആഹ് ഓക്കെ കുട്ട് ആ പത്ത് ക്ലാസ്സിൽ പോവോ എങ്ങനെയാ
ആ ഓന് ഒന്നാം ക്ലാസില് ഉം ഓന്നെ രാവിലെ ഒക്കെ ആക്കിട്ട് പിന്നെ നാലേ മുക്കാല ഒ ക്കെ ആവും വീട്ടിലെത്താന്
ആഹോ അപ്പൊ ചെറുത് മറ്റേ വീട്ടിൽ വേറെ ആരെെങ്കിലും ഉണ്ടോ?
ആഹ് വീട്ടില് പാപ്പ അമ്മ എല്ലാരും ഉണ്ട് കൂട്ടുകൂടുുംമ്പ എളാച്ചന്ന എളാ്ച്ചി
അപ്പാ കുഴപ്പമില്ല
ഉം
അപ്പൊ പണിയൊക്കെ എല്ലാരും ഒക്കെ ഷെയർ ചെയ്തെടുക്കും
ഉം ഏ അങ്ങനെ പോ തട്ടി മുട്ടി തട്ടിികളൊക്കെ ഒമ്പ് തട്ടി മറ്റ ഒക്കെ ഇരിക്കൂല്ലോ
ആഹാ എങ്ങക്ക് പിന്നെ ആ ഒരു കൂട്ടുകുടമ്പക്കെറ്റപ്പ അങ്ങനത്തെ അങ്ങനെൊ ഒരു സംഭവ ഇില്ല പണ്ട് മമ്മിയൊക്കെ കല്യാണം കഴശി വന്നപ്പോ തറവാട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള എന്തായാലും മാറി വന്നു ആര് താമസിച്ചു മമ്മിയുടെ മമ്മിയുടെ കുറേ ഗോൾഡ ഈ സംഭവങ്ങളൊക്കെ ഒക്ക ഉണ്ടായിുന്ന അപ്പൊമ്മ എന്താക്കി മമ്മുടെ വ സ്ഥംടുത്ത് അ
ഉം ഉം
അങ്ങനെയൊക്കെ മാറി വന്നു
ആ ഞങ്ങളും സ്ഥലൊക്കെ നോ കണ്ട
മാറ മാറുവോ അങ്ങനെ മാറാൻ പറ്റുവോ
ആ് നമ്മ എല്ലാരും ഒരുമിച്ച ചെറിയ അറ്റ സൗകര്യം ഒന്നുമില്ല
ആ ആ
രണ്ടാക്കും കൂടി ഓരോരുത്ത സ്ഥലം നോക്കണ്ട്
ആ ഓക്കെ അപ്പൊ കകുട്ടികളൊക്കെ വലുതാകുമ്പോ അല്ലേ ഉം
ന്നെ ഇപ്പ എന്തിനാ ന്റെ കുട്ടികളൊക്കെ എന്തായാലും എല്ലാരും ഒരുമിച്ചൊക്കെ ആവുമ്പോ
പക്ഷെ ചില വീടുകളൊന്നും അങ്ങനെ സമ്മതിക്കത്തില്ല അതാ ഞാ ജോയിസെ ചിലവരൊന്നും അങ്ങനെ സംഭവിക്കില്ല കൂട്ടു കുടുംബത്തിൽ അങ്ങനെ മാറാൻ വേണ്ടി സമ്മതിക്കത്തില്ലല്ലോ
ആ ഇപ്പ മിക്കാളുകളും അങ്ങനെ പോകന്നല്ലേ
പക്ഷെ ചിലര് അങ്ങനെ വർത്തില്ല അതുകൊണ്ട ഞാൻ ചോ അതുകൊണ്ട് ചിലരക്കെ ഭയങ്കര ആ കൂട്ടുടുംബ ത്തിൽ ഭയങ്കര വിശ്
ആ ആ ചാലോൽ അതങ്ങനെ ഒത്തൊരുമിച്ച് പോകാൻ വി കുന്നുള്ള ആൾക്കാര് അങ്ങനെ നിക്കെക്കാരം
അങ്ങനെയൊക്കെല്ലേ
ഉം സ്ഥലൊന്നും കിട്ടാനില്ല നല്ല വേലി ഉം കൊറന്വേഷിക്ക ഓക്കെ ചെയ്തു ആ വൈക്കോക്കെ എങ്ങനെ സ്ഥലത്തിനൊക്കെ വില
ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് എന്റെ കുഴപ്പൊന്നുംല്ല എനിക്കറിയത്തില്ല സ്ഥലത്തിന്റെ കാര്യൊന്നും എനിക്കങ്ങനെ അറിയില്ല
ആ
സത്യ പറഞ്ഞന്റെ സ്ഥലൊക്കെ ആകുമ്പോ നമ്മളല്ല റോഡ് സൈഡ് അങ്ങനെയൊക്കെയാണോ നോക്കുന്നത് എങ്ങനെയാ
ആ അതെ പള്ളി മദ്രസ നമ്മക്ക് അതല്ലേ മെയിന് വെള്ളം ഉം വെള്ളം കുറച്ച് ഉള്ള്ക്കായാലും കൊഴപ്പൊന്നും ഇല്ലാച്ചിട്ടന്നെ
ആഹാ ഞങ്ങക്ക് സത്യം പറഞ്ഞണ്ട് റോഡ് സയ് ലെയ് എനിക്ക് വല്യ താല്പര്യമൊന്നുല്ല ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ ഇങ്ങനെ വന്നിട്ട് റോഡാ ഫ്രണ്ടില് ഭയങ്കര സൗണ്ട രാത്രിയൊക്കെ രാവിലെയൊക്കെ എണീക്കുമ്പോ തന്നെ ഒരു ലോറി ഒക്കെ ഇങ്ങനെ പോകുന്ന സണ്ട് കട്ട എണീക്കുന്നത് തന്നെ
ഹൈവേണ്
ഹൈവേ അല്ല സത്യം പറഞ്ഞ എന്റെ ലോറിൊക്കെ പോകുന്ന വഴിയ
ആഹ അത് റോഡ് തന്നെയാണ് ഇവിടെ കാല വെച്ച റോഡ
ആഹ എനിക്ക് വല്ിയ താല്പര്യം ഇല്ല എനിക്ക് കുറച്ച് ഉുള്ളില ക്ക്കയറിട്ട് അങ്ങനെയൊക്കെ നല്ല രസം അല്ലേ
ആണോപിന്നെ ഞങ്ങ ഇവിടെന്ന ര രണ്ട് മിനിറ്റ് പോയാൽ പിന്നെ ടൗൺ ആണ് എല്ലാ സൗകര്യങ്ങളും അടുത്ത്
അതെ അങ്ങനെയൊക്കെ മാറുമ്പോളാണ് പ്രശ്നം വരികല്ലേ ഉം
നിന്ന് തിരിയാന ഒന്നും ഇല്ലാത്ത അവസ്ഥ അവിടെ ഇവിടുന്ന് പറഞ്ഞാ ഒന്നകാലെടുത്ത് ത്ത വച്ചഎല്ലാരും വേഗം കിട്ടും അ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ
ആഹ് സ്കൂളൊക്കെ ആണേലും അല്ലേ അതെ പക്ഷെ എന്നാലും സ്വന്ത
മദ്രസാകുമ്പോ അങ്ങനെയല്ലല്ലോ മദ്രസൊക്കെ ആകുമ്പോള് അടുത്തൊക്കെ ആവുമ്പോ അങ്ങനെ പോകല്ലേ ചെയ്യാ
എന്ന് രാവിലെ പോണല്ലേ രാവിലെ എപ്പളാ പിള്ളേർക്ക് ഞങ്ങളടെ ഇവ്ടെ
ര ആഹ് ര ഏഴ് മണി മുതൽ എട്ടര വരെ അങ്ങനൊക്കെ ഉം ആ വയ്ക്കൊക്കെ ഉണ്ടോ അങ്ങനെ
ആഹ് എന്നി രാവില പിള്ളേർ പിള്ളേരൊക്കെ നല്ല രസമാ പിള്ളേര് ചെറിയ പിള്ളേരൊ ത ക്കകുത്തി ബുക്കൊക പിടിച്ചിങ്ങനെ പോ ണ നല്ല രസാ അതെ അത നല്ലൊരു നല്ല കുഞ്ഞിക്കുട്ടികള് തട്ടൊക്കെ കുത്തി ഭങ്കരയ മറ്റേ പർദ ആ ഒ ആ കറുത്ത ഡ്രസ്സ് ഒക്കെ ആ ഇതൊക്കെ ഇട്ടിട്ട് അതെ എല്ലാരും ഇങ്ങനെ കൂട്ട കൂട്ടം കൂടി കൂട്ടം കൂടി പോണകാണാൻ നല്ല ഭംഗിയാ ഒരു ബുക്കൊക്കെ ക്കെ പിടിച്ച് ബുക്കൊക്കെ പിടിച്ചേ പിള്ളേര്
നായ്ക്കളും അതൊക്കെ പേടി
ടൊക്കെ എല്ലാരും കൊണ്ട് വിടുവാട്ടോ ചെയ്യുന്നെ കുട്ടികളെ പിന്നെ കൊറേ പേരൊക്കെ ഉണ്ടെങ്കി അവനിങ്ങനെ കു ട്ടത്തിൽ പോന്നു പിന്നെ ഉമ്മ അവരൊക്കെ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് രണ്ട് മൂന്ന് ഫാമിലിയൊക്കെ ഉണ്ട് അവരിങ്ങനെ കൊണ്ട് വിടും ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരെ പോകാനുണ്ട്.
ആഹ് വീട്ടില് വണ്ടിയൊക്കെ ഇണ്ടെങ്കി സുഖാണ് അങ്ങന കൊണ്ടായാക്ക
പക്ഷെ അവരുടെ ഹസ്ബൻഡ്ക്കെ ദുബായി അങ്ങനെയുള്ളവരൊക്കെയാണേ അപ്പൊ വീട്ടില് ഇവര്ന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ നടന്നാൽ മതി പിന്നെ ചെറിയ പിള്ളേരു ആണ്. ന്നെ കൊണ്ടു വിടും
ന്നായ്ക്കോട്ടെ പിന്നെ വിളി
ആ ശെരി ആ